ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ? കേൾക്കാവോ? എന്നാ മഴയല്ലേ വിടെ മഴയുണ്ടോ?
ആഹ മഴ ചെറുതായിട്ട് പെയ്യുന്നുണ്ട്.
ചെറുതായിട്ടേ ഉള്ളോ ശരാ ഉം എന്താ പരിപാടി?
എന്തു പരിപാടിയ സ്കൂളൊക്കെ തുറന്നല്ലോ ബുക്കിനെ അട്ടിയിടലും
അറ്റിടലും പുതിയലും പരിപാടിയൊക്കെ, അമ്മമാരുടെ പരിപാടിയാണ് അട്ടിയിടലും
ഉം.
അച്ഛന്മാർ ഇതൊന്നും ബാധകല്ല.
ഉം. അച്ഛന്മാർക്ക് ബാധകം ഒക്കെയാ അച്ഛന്മാര് ചെയ്യൂല. ച്ഛമാര് പറയും അമ്മേ ന്റെ കൊണ്ട് കൊടുക്ക് അമ്മേ ന്റെ കൊണ്ട് കൊടുക്ക് ഞാൻ രാവിലെ അച്ഛനിങ്ങനെയാ പറയുള്ള് ഞാൻ രാവിലെ തൊട്ട് ഉം ഞാൻ രാവിലെ പണിക്ക് പോയിട്ട് കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് ക്ഷീണിച്ചു വന്നാന്നേ പറയും അമ്മേന്റെ കയ്യി കൊണ്ട് കൊടുക്കുന്ന് പറയും ആ അമ്മയാണങ്കി- രാവിലെ അടക്കപ്പണിയും കഴിഞ്ഞ് അവരുടെ കാര്യവും നോക്കി ജോലി സ് ജോലിയും കഴിഞ്ഞ് തിരിച്ചു വന്ന് അടുക്കളപ്പണിയും കഴിഞ്ഞെക്കെ ഇരിക്കുമ്പഴായി രിക്കും- ഹ്അ ബുക്ക് തേടലും ബുക്ക് പൊതി തിയലും ഇതൊക്കെ ഒരു എന്റർടൈംമെന്റിന്റെ ഭാഗമായിട്ട് കുട്ടിക്കോ അ സത്യം.
ബുദ്ധിമുട്ട് മൊത്തം എല്ലാം അവരുടെ കാര്യങ്ങള്നോക്കുകയും വേണം.
ഉം
രം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ശരിക്കും അരെ ഞങ്ങക്ക് അമ്മേ അയിന് ശേഷംട്ടോ നമ്മള അമ്മ പൊ എന്റെ കല്യാണം കഴിഞ്ഞശേഷം ഞങ്ങ നളെ അപ്പഴാണ് മ്മേന്റെ വില ശരിക്കുംമനസ്സിലാവും.
അത് സത്യവാ പണ്ടത്തെ അമ്മമാര് പറയില്ലേ ഇപ്പൊ ആ പണ്ട് അമ്മമാര് പറയു വായിരുന്നു നമ്മള് തിരിച്ച് പറയുമ്പോ പറയുവായിരുന്നു ഉം ഞാൻ എ എന്റെ അവസ്ഥയിലൊക്കെ ആ ന്റ നീ അനുഭവിക്കുവടി എന്റെയൊക്കെ അവസ്ഥ ലൊന്ന് വന്നോട്ടെ. ഈ ഒരു സാഹചര്യത്തിലേക്ക് നീയൊക്ക വരട്ടെ അപ്പോഴേ നീയൊക്കെ- അനുഭ് സത്യം ട്ടോ അത് സത്യായിട്ടുള്ള വാക്കുകളാ അത്.
അവര് മാറില്ല.
ഉം. പക്ഷെ ഇതൊക്കെ ഇതൊക്കെ മനസിലാക്കാത്ത കാര്യം ആണത്. സത്യം അത് തന്നെ. ക്ഷെ ഇതൊക്കെ ഒന്നും വകവെക്കാത്ത ഒരു വിഭാഗം ആൾക്കാര്
ഉം. ഇന്നീ തിരക്കേറിയ ജീവിതത്തില് ശരിക്കും സത്യം പറഞ്ഞാൽ അമ്മമാരെ ബുദ്ധിമുട്ടുകളും ഒക്കെ എല്ലാരും മറന്നു പോവാ അല്ലെ? അവർക്ക് വേണ്ടി എന്തോരം ചെയ്തിര് ചെയ്തിട്ടുണ്ട്.
ഒരു വിഭാഗം ആൾക്കാ കണ്ടില്ലേ ഇപ്പ തന്നെ കണ്ടില്ലേ എത്രയാ ആ പിന്നെ ഏ കഴിഞ്ഞ ദിവസം ഒരു കേസ് തെളിഞ്ഞില്ലേ ഒരു കൊച്ചിനെ രണ്ടാനച്ഛന്റെ കൂടെ കല്യാണം കഴിച്ചു പോകാൻ വേണ്ടിട്ട് അല്ല കല്യാണം കൂടെയാണ് താമസിക്കുന്നത് രണ്ടാനച്ഛൻ അമ്മ ഈ കൊച്ചിന്റെ അമ്മ എന്തോ ഡാൻസി നോ അങ്ങനെ എന്തോ പോകുന്നാ പോലും രണ്ടാനച്ഛന് അതിനെ ഉപ ദ്രവിക്കുവോ എടുക്കൊക്കെ ചെയ്യുവായിരുന്നു. രണ്ടു കൈയും ഒടിഞ്ഞപ്പോ അത് മരിച്ചു പോയില്ലേ ആ കൊച്ച്. അ അതുപോലെ തന്നെ പത്ര പത്തൊമ്പത് വയസ് ആ അതെ ഒന്നര വയസ്സ്.
ഒന്നരവയസ്. അമ്പത്തൊന്ന് മുറിവുകളുണ്ടായിരുന്നു ആ കുഞ്ഞ് മേൽ ദേഹത്ത്
അമ്മേ ഹോ
രണ്ട് കൈ ഒടിഞ്ഞിട്ടുണ്ട് അമ്പത്തൊന്ന് മുറിവുക എന്നൊക്കെ പറയുമ്പോ എത്രയുള്ള ശരീരം നോർ ഓർത്തു നോക്കിക്കേ
കൃത്യം
പ്പൊ ഈ അമ്മമാരന്ന് പറയുമ്പോൾ നമ്മള ഈ പേറ്റുോവ് പറഞ് കഴിയുമ്പോഴാണല്ലോ അമ്മമാടെ ഒരു ഫീലിംഗസ് നമുക്ക് വരുന്നത് ഇതൊന്ന അപ്പ ആ എത്രയും വയസ്സായിക്കോട്ടെ മേ വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ഒക്കെ കാണക്കാരും പക്ഷെ ഇത്രയും ചെറിയൊരു കുഞ്ഞിനെ ഒര അമ്മ ഇങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കില് എന്ത് അ അമ്മന്ന് പറയുന്ന എന്തെങ്കിലു ഒരു വില അവർക്ക് കൊടുക്കാൻ പറ്റോ അ നൊന്തു പ്രസവിക്കാൻ എന്നൊക്കെ പറയുന്നപ്പൊ വെറുതെ ആവുന്ന പോലെയല്ലേ ശരിക്കും
അതെ അതെ പത്തൊമ്പത് വയസ്സുള്ള ഒരു പെൺ കൊച്ചി കഴിഞ്ഞ ദിവസം കണ്ടോ ഹോസ്പിറ്റലില ബാത്റൂമിൽ പ്രസവിച്ചിട്ട് ഒരു കൊച്ചിനെ ആ കൊച്ചിനെ വലിച്ചെറിഞ്ഞില്ലേ പൊക്ക് ആ പൊക്കിൽക്കൂടിയൊക്കെ ആ കുട്ടി സ്വന്തം വലിച്ചു പൊട്ടിച്ചൂന്ന് എങ്ങനെ അതിന് സധിച്ചുെന്നാണ് ഞാൻ ആലോചിക്കുന്നത് നമ്മള് തന്നെ പ്രസവവേദന കൊണ്ട് ബോധം വെട്ട്
അതല്ല അ അമ്മ ശരി ഓക്കെ ഈ കുട്ടി പ്രഗ്നന്റ് ആയ കാര്യം ചിലപ്പോ അമ്മ അറിഞ്ഞിട്ടുണ്ടാവും മറച്ച വെച്ചതായിരിക്കാം അറിയില്ല പക്ഷേ എങ്കിലുംൂടെ ഞാൻ പറയുന്നതല്ല പ്രസവ വേദന എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം മൊത്തത്തിൽ കളർന്ന് നമ്മള് ചാകുന്ന പോലുള്ള ഒരു വേദനയ പ്രസവ വേദന
ആ നമ്മള എല്ലാ എല്ലുകളും മുറിയുന്ന വേദനയാണ്
അതെ നമ്മുടെ ശരീരം തളർന്നു പോകും നമ്മുടെ ശരീരം ഒന്നിനും നമ്മളെ കൊണ്ട് പറ്റില്ലാത്ത ത്ത ഒരു അവസ്ഥയിലാണ് പ്രസവ വേദന വരുന്നത് എന്നിട്ട് ആ പെൺകുട്ടി ആ പൊക്കിൽ കൂടി വലിച്ചു പൂട്ടി ന്ന് പറയുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കുക അയിന്റെ ഒരു ധൈര്യം ആ
ഈ ഈ പിള്ളേർക്ക് ഇതിനെപ്പറ്റിയുള്ള ബോധവൽക്കരണ ക്ലാസ്സുകള് കൂടിപ്പോയിട്ടാണോ അതോ ഇതന്ന് ഇതിന്റെ തലയിലേക്ക് കേറാഞ്ഞിട്ടാണോ ഇപ്പൊ എത്ര എണ്ണായിന്ന്റിയോ എത്ര എണ്ണം ഇത് ഒന്നും രണ്ടും അല്ല നമ്മള് വിചാരിക്കും ഓ ഇന്ന്
ഒരു മുസ്ലിം കുട്ടിയായിരുന്നു
ഉം
അങ്ങനെ നടക്കുന്ന അറിയുന്നില്ല ഒമ്പത നരത്തി തൊള്ളായിരത്തി ഇരുപത് മനസ്സിലാവില്ല ഹ്പ ഇത് ഈ പറഞ്ഞ പോ നല്ലെ വയറുവേദനയാന്നൊക്കെ പറെ കാണിക്കാൻ വേണ്ടി പോയപ്പോഴാണ് സംഭവം പ്രഗ്നന്റ് ആ
സ്യെമളയോ
ആഹ എ ഉ